നല്ല വർത്തനം ആ കുച്ചപ്പോ കിട്ടീല്ലല്ലോ?
ഇല്ല അപ്പൊ എന്തോ എന്തോ കൊറെ ആൾക്കാര് അങ്ങനെ വിളിക്കുമ്പോ കിട്ടലില്ല.
ആഹ് ആഹ് അയ്ശരി.
എന്നട്ട് എന്തൊക്കെയാ വർത്താനം
പിന്ന എന്തൊക്കെയാ അങ്ങനെ പോണ് ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണൊക്കെ കഴിച്ച് മോന് വരുന്ന കാത്ത്നിക്കാണ്.
ആഹ ആഹ എന്തായിരുന്നുന്ന് സ്പെഷ്യല്?
ഇന്ന് സ്പെഷ്യലൊന്നുല്ല സാധാ ചോറും മത്തി സ്പെഷ്യലി ചിലപ്പോ വെള്ളിയാഴ്ചക്കുള്ള ഉണ്ടാക്കാറ്.
ആഹ് ആ പിള്ളേര് വരാറിയോ?
ഒരാള് വരാറായി ഒരാള് മൂന്നരക്ക വരിക.
ആ ആ എന്തിതിന അവര് ഇപ്പ എത്രല്ല പഠിക്കുന്നാണ്
എനക്ക് മൂന്ന മക്കളാണ് ഒരാള് ഒമ്പാം ക്ലാസ് പഠിക്കണ ഒരാള് അഞ്ചില് ഒരാള് എൽ കെ ജി പ്രാവശ്യം ചേർത്തതാണ്
ആഹ് ആ എൽ കെച്ചി താളാണപ്പൊ വരുന്നേ
ആൽക്കെജിട്ടക്ക ഇപ്പത്തും മൂന്നായി ഇരുവീന ഇട അണ്ട് മഴയാവണ്ടേ പൊട വെച്ച കണ്ട് നക്കാണ് ടെ വണ്ടി മഴയാണെങ്കിൽ അക്ക ഇങ്ങോട്ട് കയറ്റാൻ പറയണം അല്ലെങ്കിൽ മഴ കൊള്ളും അവന്
ആഹ ആഹ് ആഹ ഓട്ടോ
സ്കൂള നിന്ന് ഓട്ടോയിലാണ അപ്പൊ അവിടന്നും കെരിയടന കൊട അവർക്കില്ല അപ്പൊ കുറച്ചവേഗം വിചാരിച്ച ഇപ്പൊ മൂന്നരക്ക്െ വിടുമ്പോ പറഞ്ഞാ ഓട്ടക്കാരും മഴൊക്കെ ചോർന്നിട്ടോും എടുത്തുംടുക്ക കൊണ്ടര അറൂടെ കുട്ടികളെ എന്തെങ്ക അതിലക്കെ അവി കൂട്ടിക്കാണ്ട് കൊണ്ടുവരും
ആഹ ആഹ
വെല്ലുോളി വരണെങ്കിൽ പിന്നെ നാലര സ്കൂൾിൽ നാലര കൂടും നാലേ മുക്കാലാവകുമ്പോത്തെ വരയിലെത്തും നാളെ മക്കളൊക്കെ പോയോ സ്കൂൾ പോയോ
ആഹ പോയിരിക്കണോ ഒന്നര കൽക്കാച്ചരി തന്നെ അവിടെ ഉ അവർക്ക് ഇത് പറഞ്ഞാലും അണ്ട മണിയാകുമ്പോ വരാനേ എ വെച്ചാല് ഓട്ടോയിലാണ്േ രണ്ടാൾക്കാർ കൂയേ അപ്പൊ ഒരുമിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ ചെറിയൾക്ക് നേരത്തെ വീട മൂന്നേക്കാലൊക്കെ ആമ്പത്തനെ വിടും. പക്ഷെ രണ്ടാളും ഒരുമിച്ചയത കൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ടുവരു... രണ്ട പേരന്ന്.
ഉ ആ ആൺകുട്ടി പെൺകുട്ടിയാണോ?
ആ പെൺകുട്ടികളെ
രണ്ട് പവൻ മറ്റും തന്നെ? ഇന്നത്തെ എന്താന്ന് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിക്കുന്നെ
ഇന്നു സ്പെഷ്യൽ ഒന്നുല്ല സാദാ ചോറും കറീം തന്നെ
ആ ഇന്നലെ ഞങ്ങക്ക് ഇന്നലെ തറവാട്ടീന്ന് മന്തി അങ്ങനെ കൊണ്ടുവന്നു അതു തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിവിടെ മക്കളൊന്നും കഴിക്കൂല്ല ഇങ്ങനെയുള്ളയെ കഴിക്കുക അപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ മാത്ര അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ തന്നെ ഇപ്പോൾ ഒറ്റക്കാകുമ്പോ ഒന്നും കഴി ക്കാൻ തോന്നില്ല ഒരുപാട് ഉണ്ടാവുമ്പോഴാണ് രസം ഉണ്ടാവുക ഒറ്റക്ക് ആവുമ്പോ പിന്നെ
ആ--എല്ലാരും ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു രസം ഉണ്ടാവും
എല്ലാരും കൂടെ മക്കളും, ഉമ്മ പറയും സ്കൂൾ ഇല്ലെങ്കിൽ ഒക്കെയും കൂടെ ഒച്ചയും ബഹളവും ഒക്കെ അപ്പൊ പറയും നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടായ മതി പറയും സ്കൂളില്ലാത്തപ്പോ ഒരു ഗതിടാണ് ഇറങ്ങേറാണ്
ആ ആ ആ
അവിടെ മഴയുണ്ടോ അവിടോട്ടൊക്കെ
ഓ ഇന്ന് ഫുള്ള് മഴ തന്നെ ആയിരുന്നു
ആ എനിക്കുമങ്ങനെ തന്നെ അതിന്റെ ഇടയിൽ ഒന്നു ക്കും പിന്നെയും ഒന്ന് പെയ്യും ഓ പെയ്യുക തന്നെയാണ്
ആ ആ ഇവിടെ ഇന്നലെ ഇതുപോലെ തന്നെ ഇടക്കൊന്ന് പെയും പിന്നെ നിക്കും പിന്നൊന്ന് പെയ്യും അങ്ങനെയായി രുന്നു ഇന്നിപ്പോ രാവിലെ മുതൽ തന്നെ മഴ തന്നെയാണ് പക്ഷെ ഉച്ചയൊക്കെ ആയപ്പോ തന്നെ കുറചൊഴിഞ്ഞു
നല്ലതൊന്നുമല്ല അതിങ്ങനെ ഒരു ചാറി പോകണ്ട് ഒരു മായ ഒരു ചീഞ്ഞു പോകണ്ട് ഇങ്ങനെ ആവുമ്പോൾ തന്നെ ഇങ്ങനൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവുക പറയും
ആഹ് അത് തന്നെ ഇത് കൊണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജലദോഷം ഒന്നും ഉള്ളത് തന്നെ മാറില്ല
ആ--ജലദോഷം ഒന്നും മാറില്ല അപ്പോൾ നീ സ്കൂള് വിട്ട് വരുമ്പോ കുട കൊണ്ടപോയാലും കാര്യമില്ല ഒക്കെ നനഞ്ഞിട്ടൊക്കെയാണ് വരുക
ആ കുട്ടികൾക്കൊക്കെ പിന്നെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും
ആ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ മോന് പിടിച്ചു ഒരാഴ്ചയായി ഒരാഴ്ചത്തോളം പിടിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് മാറുന്നത് എന്നാലും ഞാൻ സ്കൂളിലേക്ക് വിട്ടിരുന്നു ഇതിവിടെ നിന്നാൽ ചിലപ്പോൾ മടി പിടിക്കും, പനി അല്ല ജലദോഷം അപ്പോ ഇനി ഇവിടെ വിട്ടാൽ വേറെ മടി പിടിക്കും ഒരാഴ്ച അങ്ങനെ പറഞ്ഞയച്ചു ഇപ്പോൾ ഇച്ചിരി മാറിയിരിക്കുന്നു ഇനിയിപ്പോ മഴകൊണ്ട് ഇനി ആഴ്ച ഇനിയും പിടിക്കും കുട്ടികളുടെ അവസ്ഥ അറിയുമോ ഇനിയിപ്പോ സ്കൂൾ ഇവര് വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എങ്ങനാ ബേക്കറി കൊടുക്കൽ അതോ
അത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവർ അങ്ങനെ തന്നെ കഴിക്കും പിന്നെ ബാക്കി അവർക്ക് അങ്ങനെ തന്നെ മതി ചോറ് ബേക്കറി എന്താന്ന് വെച്ചാൽ
പിന്നെ ചോറൊന്നും അപ്പോൾ പറ്റൂല്ല അപ്പോൾ ബേക്കറി ഉണ്ടെങ്കിൽ അവൾ അത് കഴിക്കും ആ ഇപ്പൊ പൊരി, മിച്ചർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചായയിൽ ഇട്ടു കുടിക്കും പിന്നെ വാരി കൊടുക്കണം രണ്ടാമത്തെ മോൾക്ക് വാരിക്കൊടുത്ത് ഫോണും കൊടുത്താൽ അങ്ങനെ കഴിക്കും
ആ ഇവിടെയും അങ്ങനെ തന്നെ വാരി കൊടുക്കണം ഫോൺ ഉണ്ടെങ്കിൽ, പക്ഷേ ഫോൺ കാട്ടിയിട്ട് എപ്പോഴും എപ്പോഴും കൊടുത്താലേ അത് ഒരു കേടാണ്
ആ ഫോണ് ഞാൻ അധികം കൊടുക്കാറില്ല അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാട്ടിക്കൊടുക്കും
ആ ആ വേറെ, വേറെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ, ഫോണ് അത് കണ്ട് എടാ
കൊറോണ കാലത്ത് അടിക്ഷനായതാണ് മക്കൾക്ക് അറിയാം അപ്പൊ ഈ എഴുത്തും ഒക്കെ ഈ ഫോണി ന്നിട്ട് വല്ലതും എഴുതിയ
അതുതന്നെയാണെ ഇപ്പൊ മൊത്തം ആ കൊറോണ സമയത്ത് ആ ഓൺലൈന ആായിട്ട് വന്നപ്പോഴേ എല്ലാർക്കും കുട്ടികൾക്കും ഫ ഫോണ് വേണം എന്നുള്ള ഇതായി
ആഹ എന്റെ മോള അങ്ങനെ ല്ല നോക്ക് ഓൺലൈനണ് എൽ കെ ജി യു കെ ജിയും പഠിച്ചത് അപ്പൊക്ക് അ ഫുള്ള് മുതലേ കല്ല വരിയാ
ആ അത് തന്നെയാണ് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ടീച്ചർമാരാണെങ്കിലും അതൊക്കെ ഇപ്പോൊ ഫോണക്ക് ഗ്രൂപ്പ്ക്ക് ഇടുക
ആഹ പൊക്ക അങ്ങെ തന്നെ ഗ്രൂപ്പക്ക ഇടാ പിന്നെ ജെമിനി ജെമിനിനോട് ചോയി ചെയ്ത ആ ആ അപ്പൊ ജമീന് ചെിലപ്പോ തെറ്റ് പറഞ്ഞ കൊടുക്ക അപ്പ ശരി പറഞ്ഞ കൊടുക്കോ അല്ലെ അതത് നോക്കാ അതുപോലെന്നെ എഴരി പോകവും
ഓർക്ക് ശരിയല്ല തെറ്റല്ല അവർ അങ്ങനൊയിുന്ന
ആ അവർക്ക് ശരില്ല തെറ്റൂില്ല ഓലാണ് എഴതി പോകും ഞാൻ മൊബൈലോട് പറയും ഞങ്ങളൊപ്പെ സ്കൂൾ പോയി കാലത്ത് മത്രത്തി പോയി കാലത്തൊന്നും ഞങ്ങളൊന്ന ഫോണൊന്നുമല്ല ഞങ്ങള െ ബുക്കിൽ നോക്കിാ പകർത്തെേരി പോകലാണ്
അതെ ഒരു ദസം ചെതില്ലെങ്കിലും അങ്ങനൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഇപ്പ എന്താ
വറിച്ച് പേടിച്ച് വറിച്ച് കൊച്ചറക്ക കാം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽഈ കൈയി അടെ വാങ്ങലേ ഞങ്ങ വ അപ്പൊ പോഓക്കക്ക് പറഞ്ഞട്ട്ോൽക്ക് അതൊന്നും ഇതില്ലാറേ ഒക്ക് ഫോണണ് വേണം ഇനിയിപ്പോ സ്കൂളട്ട് വന്നാത്തോടത്തും ഫോണ് അപ്പുറത്തെ ഒരാൾ എഴുതിട്ട് ഇപ്പുറത്തെ ഒരാളെ എുതിട്ട്
ഉം അപ്പൊ ഇവിടെയാ തന്നെ ഒരാൾക്ക് കൊടുത്ത കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് തന്നില്ല റ്റാൾക്ക് കൊട്ത്തില്ല്യ പർഞ്ഞിട്ട് മറ്റാള് തിന്നു
ആ
ആ ഒര് കൂട്ടർക്ക് കൊടുത്താ ഒരു കൂട്ടർക്ക് കൊടുത്തില്ല്യാ പർഞ്ഞിട്ട്
കൊട്ത്തില്ലാറിം
ഉം ഇവര് പറയ്മ്പ ഇത്രേ ഒള്ളു ഇവർക്ക് എല്ലാതും അറിയും ചെയ്യേ
ആ ചെറിയോന് പിന്നെ എ തൊക്കെ പടിച്ച് വര്ണൊള്ളൂ ഇപ്പൊ റ്റൂവും വണ്ണൊക്കെ ന്നാലെപ്പാെ റ്റൂ പഠിപ്പിച്ചിട്ട് ഞാ കൊറേ കൊഴങ്ങി പഠിപ്പിച്ചിട്ട് ഇര്ന്നിട്ട് പടിയണ്ടേ
പടിയ പിന്നെ ചെറിയ കുട്ട്യോൾടെ മനസ്സിലായി വ ര്ണെങ്കിലും പാടാണ് അവരെ പർഞ്ഞിട്ടും കാര്യല്ലേ
അപ്പൊ ഞാൻ പറിം ൻക്ക് ൻക്ക് വെയ്യെ പഠിപ്പിക്കാന് ഇഞ്ഞി ജ് സ്കൂള് ചെന്നിട്ട് അന്റെ ടി ടീച്ചറോട് പഠ്പ്പിച്ചരാ പറേ ടീച്ചറെട്ച്ച്ട്ട് ഞാൻ പറ്യേ കഴിയൂല പഠിപ്പിക്കാന്
ആ അതൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക്ച്ചാ പെട്ടെന്ന് ദേശ്യം വരും പെ അങ്ങൻതന്നെ വല്ലാതെ പഠിപ്പിക്കാര്ന്ന എനിക്ക് പെട്ടെന്ന് ദേശ്യം വരും ഈ പഠിപ്പിച്ചത് തന്നെയാ ഇ കെജി യുകെജി പഠിച്ച അക്ഷരങ്ങളെന്നെയാണ് ഇപ്പഴും പഠിക്ക്ന്നെ ചോയ്ച്ചാ എന്നാലെന്താ അറിയോ അറിയില്ല പറയുമ്പം നമുക്ക് ദേഷ്യം വരാണേ ഈ രണ്ടു കൊല്ലായിട്ട് പഠിച്ചന്നെ പിന്നി ഇര്ന്ന് പഠിപ്പിക്കുമ്പഴേ
ആ അതന്നെ ഒക്കത്തിനും ഞ്ഞാേല് ഇവടെ വല്ല്യാേനെ ഞാന് ഇര്ക്കല് ല്ല ചെറ്യാേലെ മാത്രം ചെറിയോനന്നെ ഉള്ളൂ ഞാന് ഇര്ത്തി പടിപ്പ്ച്ച്ണെ വല്ല്യാേല് പിന്നെ സ്വയം
ആ ഒ ഓല് പിന്നെപ്പോ കൊർച്ചത്യാവശ ആയാല്ലോ ഓലെ കാ
ആ ഓല് ഓല് സ്വയം ഓരോ കാര്യം നോക്കാനായി അഞ്ചിലെത്തീലെ ഓൻ വിലെത്തിലെ പിന്നെ ആ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു പഠിച്ചും തല്ലും പ്പൊ മറ്റാേനേണ് നോക്കണ്ട്യേത് കാര്യായിട്ട്
ഉം ആ അങ്ങന്നെയാണ് ഇബടെ അങ്ങാനൊക്കെ തന്നെ ഒര് ഒന്ന്ങ്ങട്ട് ഒര് ഒര് കൊർച്ച്ങ്ങട്ടായി കഴിഞ്ഞ പിന്നെ ഞ കൊഴപ്പല്ല പിന്നെ ഓലങ്ങനാണ്ട് പോക്കോളും
ആ രാത്രിക്ക് രാത്രി ഇഞ്ഞ് വേറെ ഭക്ഷണൊക്കെണ്ടാക്കണോ
ഇല്ലല്ല ആ ഒരുമിച്ചിട്ട്ന്നെ ആക്കിയത
ആ ഒരുമിച്ചിട്ട് ആ
ഗ്യാസൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടാണ് ബടെ ഞങ്ങള് ചെൽപ്പോ ണ്ട് മാസം മൂന്ന് മാസം ഒക്കെ നിക്കും ആ ഞങ്ങള് അട്പ്പ് തന്നെള്ളു കത്തിക്കല് ഗ്യാസ് അങ്ങനെ വല്ലാതെ
ആ ആ അത ഞങ്ങളയ്ന് ഇവിടെ എല്ലാതും ഗ്യാസ്മലാണെ അടു പുതിയ അപ്പൊ അത് ആ ആ അപ്പൊ അത്കൊണ്ട് ആകെ ബുദ്ധിമുട്ടാ അപ്പൊപ്പൊ ഗ്യാസ് കിട്ടാൻ അതുകൊണ്ട് പിന്നെ കരന്റിൻ്റെ അടുപ്പൊക്കെ ഉപയോഗിച്ചിട്ടങ്ങനെ
ആ വീട്ടിലാരെക്കെള്ളത്
ഇവിടെ ഞാന് ഹസ്ബന്റ് കുട്ട്യേള് അമ്മ
ആ
ഉം പിന്നെ നാത്തൂൻണ്ട് നാത്തൂന്റെ വീട് കല്യാണം കയ്ഞ്ഞ് പോയി
ആ ഒര് വീട്ടിലാണോ അതോ വേറെ പോയതാണോങ്ങള്
ഞങ്ങള് ഇവരാെരു മകനല്ലേള്ളു അപ്പൊ അങ്ങനെ വീട്ടിലെന്നെ
വീട്ടില്ക്കന്നെ അ ആ
ഇങ്ങളെങ്ങനെയാ ഏതെ
ഞങ്ങള് വേറേണ് ഞങ്ങള് ഞങ്ങള് മൂന്ന് മക്കളും ഭർത്താവും ഞാനും ഞങ്ങളെന്നെ പിന്നെ ആ ആൾക്ക് ഇന്ന് പണിക്ക് പോയിക്ക്ണ് ഇന്ന് വണ്ടിമ്മ പോയതാണ്
ഉം ഉം
വണ്ടിണ്ടായിന്ന് പോയതാണ് ഇന്ന്
ആഹ ആഹ്
പിള്ളേരും പിന്നെ തറവാട്ടില് ഉമ്മ ഇപ്പ എളാച്ചന് കുട്ടികള് അവിടെ അങ്ങനെ തന്നെ പോല പിന്നെ അമ്മക്ക് ഉപ്പക്കും പശു ആട് ഒക്കെ ഉണ്ടാവുണ്ട്. ഓര്ക്ക് പിന്നെ അതിന്റെ പിറകേകൂടെ നടക്കണം.
ആഹ അപ്പൊ പിന്നെ അവർക്കൊട്ടും നേരണ്ടാവില്യ
എന്തെലു പരിപാടി ഉണ്ടെങ്കിലൊന്നും പോരാ. ഇപ്പ പോരുന്നില്ല. അപ്പൊ അയറ്റങ്ങള് പിന്നാലെ നടക്കണം.
മ്മ്. ആ പൈക്കള് ആടകളുണ്ട് ഒര് പറഞ്ഞിട്ട് അങ്ങനെ നിക്കുന്നു
മൊത്തം അങ്ങനെ കൊണ്ടുകൊടുക്കും. അവര്ടെ ലോകം അതാണ്.
അതെ അതെ. അല്ല വെറുതെ വീട്ടിലിരിക്കണനെ
ആഹ. ഓൽക്ക് പോണമെ ഒന്നും തോണ്ടാനും ഇതിനൊന്നും അറിയില്ല. അപ്പൊ ഓൽക്ക് ചെറുപ്പം മുതല് അയിനോടള്ളൊ കമ്പാണ്
അതെ അന്നെ. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കാമ്പം അസുഖങ്ങള് വരിനെക്കാളും നല്ലതന്നെ ഇങ്ങനെ
ആഹ പിന്നെ വേറെ. ഇപ്പക്ക് വയസവോണ്ട് പണി വേറെ പണി ഒന്നും പോവൂല. ആയ്റ്റങ്ങളെ നോക്കി നടക്കും. അത് അങ്ങനെന്നെ
അയ് ശരി. അങ്ങനെ ഇന്നാ ഇക്കാടെ ഞാൻ പിന്നെ വിളിക്കണ്ണ്ട്